ആഹ് പറഞ്ഞോ ഓ കേക്കാം കേക്കാം.
ന്തായിർന്നു പരിപാടി
ഓ ഞാൻതാ ഇവടെ ഓ ന്യൂസ് ഒക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു നീയോ
ഞാൻ ഞാന് ഇനിക്കൊരു എഹ് അടുത്തൊരു കല്ല്യാണം അപ്പം അതിന് പോവാൻ വേ ണ്ടിട്ടൊക്കെ തയ്യാറാവുവായിരുന്നു.
ആഹ്
ഇടെ ആഹ് പറഞ്ഞോ
അല്ല ഇപ്പോഴോ പോവുന്ന് പോവുന്നത്.
എല്ല എല്ല രണ്ട് മൂന്നൂസം കഴിഞ്ഞിട്ടാ
ആഹ് ആഹ്
അവിടെ മറ്റേ ഒരുപാട് സ്ത്രീധനം ഒക്കെ കൊടുത്തിട്ടാണ് കല്യാണം കഴപ്പിച്ചായിരി അയക്ക്ന്നെ നൂറ്റ്യൊന്ന് പവൻ സ്വർണ്ണോക്കിട്ടിട്ടാണ് കല്യാണം കഴിച്ചയ് അയക്ക്ന്നതെന്നൊക്കെ പറയ്ന്നെ ങ്ങക്കയ്നെ പ്പറ്റി എന്താ പറയാഉള്ളെ
ഇങ്ങൊ ഇങ്ങോട്ട് ചോദിച്ചതാണോ അതോ അങ്ങോട്ട് കൊടുക്ക്ന്നെയാണോ
ഇങ്ങോട്ടും ചോയ്ച്ചെന്ന് തോന്ന്ന്ന് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്
ആഹ് എനിക്ക് എനിക്കതിനോട് ഉം ഇവതില്ല ഞാൻ യോജിക്കുന്നില്ല അങ്ങനൊരിതിനോട് സ്ത്രീധനം കൊട്ത്ത് കല്യാണം കഴിക്കുന്നേനോട്
ഏഹ് പണ്ടായ്ര്ന്ന് ഇപ്പഴും കൊറേ പേര് ചോദിക്കുന്നൊണ്ടെങ്കിലും ഇത് കൊറേയൊക്കെ പണ്ടായിര്ന്നു പക്ഷെ ഇപ്പഴും കേര്ളത്തിന്റെ അവസ്ഥ വലുതായിട്ട് മാറ്റം വരുന്നില്ല ഇത്ര വിദ്യാ ഭ്യാസവൊക്കൊണ്ടായിട്ട്
ആഹ് ആഹ് ഇപ്പ ചോദ് ചോദിക്കുന്നില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ നി ക്കുന്ന കൊറേ പേരുവുണ്ട് ചോദിക്കുന്ന ഒത്തിരി പേരുവൊണ്ട് ആഹ്
മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോ ഇത്ര ഇതിട്ട് കൊടു പവനിട്ട് സ്വർണ്ണവിട്ട് ഇത് കൊടുത്തയക്കണോന്ന് വിചാരിക്ക്ന്ന പാരൻറ്സൊണ്ട് എന്തിനാണ് അവരങ്ങനെ ചിന്തിക്കുന്നൂന്ന് നമുക്കറി ഇപ്പൊ ഇങ്ങോട്ട് ഭർത്താവിന്റെ വീട്ട്കാര് ചോദിച്ചില്ലെങ്കി തന്നെ അങ്ങോട്ട്
അങ്ങോട്ട് കൊടുക്കുന്ന എന്ന് വെച്ചാ കൊറേ കടങ്ങൾ മേടിച്ച് ഓരോന്ന് ചെയ്തായിര്ക്കും അത്രയും സൊര്ക്കൂട്ടി കൊടുക്കുന്നത് ആൾക്കാരുടെ മുന്നിൽ അഭിമാനം പോവരുത് അങ്ങനെക്കെ വിചാരിച്ച് ചെയ്യുന്ന ഒത്തിരി പേരൊണ്ട്
അവര് ജീവിതത്തിലത്രയും കഷ്ടപ്പെട്ട്ണ്ടാക്ക്ന്ന പൈസ വെർതെ ഒരു ദിവസത്തെ കല്യാണത്തിന് വേണ്ടി കളയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പം വിദ്യാഭ്യാസവൊള്ള പിള്ളേര് അതിൽ നിന്ന് മാ
ആഹ് മാറി അവര് അവര് ഒണ്ടാക്ക്ന്ന പൈസക്ക് കല്യാണം നടത്തുന്ന് അതും ചെറിയ ചെലവില് നടത്തുന്നൊണ്ട് ഉം
പ്പഴും ആ പഴയ സമ്പ്രദായങ്ങൾ മാറ്റാൻ വേണ്ടീട്ട് റെഡി ആവാത്ത ഒരുപാട് ആൾ
ഒരുപാട് ആൾക്കാരുവൊണ്ട്
അതോണ്ടല്ലേ നമ്മള് ഒരുപാട് ന്യൂസ് കേക്ക്ന്നെ നീ ഇപ്പൊ ന്യൂസിൽ എന്താ കേക്ക്ന്നെ എൽ എ പ്പഴും ഇത്പോലെ സ്ത്രീധനത്തിന്റെ പേരിലൊള്ള ഒരുപാട് പ്രശ്നം ആഹ്
ക്ക് നേരെ എന്തൊക്കെയാണ് നടക്കുന്ന ആ വിസ്മയ കേസ് അങ്ങനെയല്ലേ
ആഹ് ആയിര്ന്ന്
ഉം അതെ നമ്മള് എത്ര ഇപ്പ പാ നമ്മുടെ പാരൻറ്സ് ത്ര സ്വർണം തന്നാലും എന്തൊക്കെ തന്നാലും നമ്മളാ ഭർത്താവിന്റെ വീട്ട്ലനുഭവിക്കുന്നെന്താണെന്നറിയത്തില്ല
അതുവല്ലവര് എനക്കിവിടെ പറ്റ്ന്നില്ലാന്ന് പറഞ്ഞിട്ട് വിളിക്ക്യാണെങ്കിൽ കൂടിയും നമ്മൾ സ്ത്രീകളാണ് എല്ലാം
ആഹ് സഹിക്കണം പൊറുക്കണം
നമ്മൾ സ്ഥിരമായിട്ട് ആ ക്ലീശെ ഡയലോഗാണ് കേൾക്ക്
ആഹ് അല്ലാതെ നമ്മ ഒരു മാതാപിതാക്കളും കുട്ടിയൾടെട്ത്ത് പറയത്തില്ല അവിടെ നിങ്ങക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റ്ന്നില്ലാന്നൊണ്ടെങ്കി തി ഇങ്ങ് ഇങ്ങ് തിരിച്ച് വീട്ടീ വന്ന് നിക്കാൻ പറയ്ന്ന ആൾക്കാര് ചുരുക്കവാ
പക്ഷെ ഇപ്പം ആ വിസ്മയ കേസിന് ശേഷം കൊറേ പേര് മാറി ചിന്തിക്കുന്നൊണ്ട്
ചിന്തിക്കുന്നൊണ്ട്
എങ്കിലും നമ്മൾ അതിനു ശേഷും കൊറേ ന്യൂസ് കേട്ടില്ലേ ഇത്പോലെ ഉത്തര കേസും അങ്ങനെ എന്തോ ഒന്ന്ണ്ടായില്ലായിര്ന്നോ പാമ്പിന് പാമ്പ് കടിച്ചെങ്ങാണ്ട് കൊന്ന്
ഒരുപാട് കൊടുക്കുന്ന ആൾക്ക് ആൾക്കാർക്ക് പിന്നും വേണം സ്ത്രീധനം.
അത് നമ്മുടെ ഇന്നത്തെ സമൂഹം എല്ലാവരും ഒന്നിച്ച് തീരുമാനം എടുത്താ തീരാവുന്ന പ്രശ്നേഒള്ളൂ
തന്നെ ഉള്ളൂ
ഈ പരമ്പരാഗതമായിട്ടുള്ള സമ്പ്രദായങ്ങൾ നമ്മള് എത്ര സമ്പ്രദായങ്ങള് നമ്മള് ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ട് പണ്ടും സതിസിസ്റ്റം ഒണ്ടായിരുന്നു പക്ഷെ അത് നമ്മളിപ്പൊകൊണ്ടു പോകുന്ന അതുപോലെ പണ്ടത്തെ എത്ര ആചാരങ്ങും നമ്മള് ഉപേക്ഷിച്ചിട്ടുണ്ട്.
ഉം അതുപോലെ ഇതും ആ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ
അതെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് സ്വന്തമായിട്ട് അതായത് കൊറച്ച് ആൾക്കാരെ വിളച്ച് സ്വന്തം പൈസ ക്ക്‌ കല്യാണം നടത്താം ഇപ്പൊ കൂടുതൽ പേരെ രജിസ്റ്റ്ർ
രജിസ്റ്റർ മാരേജ് എനിക്ക് തോന്നുന്നു അതാണ് കൂടുതൽ നല്ലതെന്ന്.
അതെ അതെ
അതാവുമ്പോ നമ്മക്ക് സാമ്പത്തിക ബാധ്യതകളും കൊറയും സൊ രണ്ട് പേരു യും പൈസയില് ഉം അങ്ങനെ കല്യാണം നടത്തുമ്പോഴത്തേക്ക് അത് അതൊരു നല്ല ഇതാ.
കാര്യം സ്വന്തമായിട്ട് ഇൻഡിെ ൻഡറ് ആവുക എന്നതാണ് എന്തെങ്കിലും ഒരു ജോലി മാറി ഇൻഡിപെൻഡന്റ് ആയാ കൊറച്ച് പ്രശ്നങ്ങൾള് മാറും.
ആഹ്
പല വീടുകളിലും സ്ത്രീകള് അനുഭവിക്കുന്ന മെയിൻ പ്രശ്നം അവർക്ക് ഒരു ജോലിയില്ലാത്തതുമാണ്.
അതുകൊണ്ടാ ഇപ്പ നമ്മുടെ തലമുറയിലെ കുട്ടികളാണെങ്കിൽ ചിന്തിക്കും ജോലി ഒണ്ടെങ്കിലേ കല്യാണം കഴിക്കൂ. അല്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ തലമുറയില്
കാരണം ജോലിയില്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ വെലയില്ല.
ഒരു അതെ ഒരു ഒരു വെലയുല്ല.
എന്തെങ്കിലും ഒരു കുഞ്ഞു ജോലിയയാലും അത് വേണം.
ഉം നമുക്കിപ്പ നമ്മുടെ ഇഷ്ടത്തിന് എന്തേങ്കലും കണ്ട് വാങ്ങണമെങ്കിലോ എന്ത് കാര്യത്തിനും- സ്വന്തമായിട്ട് സാമ്പത്തികം ഒണ്ടെങ്കിലേ അതിനൊരു വെലയുള്ളു. അല്ല നമ്മള് വേറൊരാളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അവർ നമുക്ക് എന്തോ അവരുടെ ഇത് തരുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടാണ്.
പിന്നെ പണ്ടത്തെ കാലത്ത് ചിന്തിക്കുന്ന വെച്ചാൽ കല്യാണം എന്ന് പറയുന്നത് ഒരു സാമ്പത്തി ഇതൊക്കെ കരാറായിട്ട് മാത്രമാണ് പൈസക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ വീട് വീട് കാറ് പക്ഷെ രണ്ട് ആൾക്കാര് തമ്മിലുള്ള ഇതിൽ നിന്ന് മാറിട്ട് ഒരു സാമ്പത്തി കരാറായിട്ടാണ് ഇപ്പോഴും കൊറെ പേര് അങ്ങനെ തന്നെയാണ് ചിന്തിച്ച വെച്ചത്.
അതൊക്കെ മാറി വരണം.
അതെ ആദ്യം നമ്മള് നല്ല വിദ്യാഭ്യാസം കൊടുക്കാം ഈ സ്ത്രീകളെ സ്ത്രീകള് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനു പോലെ എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യസം
ഇപ്പോഴും നമ്മുടെ നമ്മുടെ അമ്മമാരുടെയൊക്കെ തലമുറയില് വിദ്യാഭ്യാസം കിട്ടാതെ അടുക്കളയിലായി പോയ ഒത്തിരി പേരുണ്ട്.
അതുപേലെ ഈ പണ്ട് - പണ്ടത്തെ ഈ പാരൻസൊക്കെ വിചാരിക്കുന്നത് ഈ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച യാണെങ്കിൽ തന്റെ മോക്ക് അവിടെ ഒരു വെല കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ക്കാം അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നില് ആഡംബരം കാണിക്കാനും.
അഭിമാനം പോവരുത്. പക്ഷെ അവരും അടുക്കളയിൽ ചെന്ന് ജോലി ചെയ്ത് അവരുടെ ജീവിതവും അവിടെ പോവ പോ നശിക്കുകയാണ് ചെയ്യുന്നത് ഒരു ജോലി ഇല്ലെങ്കില്
അതുപോലെ തന്ന ഈ കൂടുതലും ഈ ഈ നൂറ്റിയൊന്ന് പവന എന്നൊക്കെ പറയുമ്പൊ ഈ ഈ കാലത്തെ സ്വർണത്തിന്റെ വിലയെ നമുക്കറിയാം ഇപ്പൊ നൂറ്റി ഒന്ന് പവനന്ന് പറയുമ്പൊ ഒന്ന് ആലോചിച്ചു നോക്കെ
കോ ഒരു കോടി രൂപയായി
അതെ അപ്പൊ മലയാളികളുടെ ആഡംബര പ്രേമവും ഒരു മെയിൻ കാര്യവാ
ഉം
അല്ലെ
ഇപ്പൊ ആ കേക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇപ്പഴത്തെ കാലഘട്ടത്തിൽ അത് കൊറഞ്ഞ് വരുന്നതില് കൊറച്ചില ആശ്വാസംണ്ട്
പക്ഷെ ഇപ്പഴും ആളുകള് ആഡംമ്പ രത്തിന് പിന്നാലെ പോകുന്നുണ്ട്
ആഹ് ആഹ് ഇപ്പ സോഷ്യൽ മീഡിയയില് ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ വെച്ച് നമ്മുടെ ലൈഫും അങ്ങനെ ആവണം നമ്മളും അതുപോലെ ചെയ്യണം അങ്ങനെ വിച വിചാരിച്ചു ഒത്തിരി സാമ്പത്തിക ഇതിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്
ഉറപ്പായിട്ടുണ്ട് കാരണം നമുക്ക് വരവിനെക്കാലും ചെലവ് കൂടുന്നുണ്ട്
ഉം
ഇപ്പം ഇപ്പൊ നമ്മള് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കല്യാണത്തിന്റെ വീഡിയോ കാണ കാണുവാണെങ്കിൽ അതിനെ ഇൻസ്പെയർ ചെയ്തുകൊണ്ട് ഇത്ര
അങ്ങനെ ചെയ്യണം ഉ
ആ വീടും വസ്ത്തുവൊക്കെ പണയം വെച്ചിട്ടും അത്ര ആഡംബരം കാണി വിവാഹം നടത്തുന്നുണ്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു വീട് വെക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വെറുതെ കുറെ ആള്കൾക്ക് വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്നതിനോട് യോജിക്കാൻ പറ്റും
എന്നിട്ട് അവര് അവര് തന്നെ മാറി നിന്ന് നമ്മുടെ കുറ്റവും പറയും
അതെ
ആഹ്
സ്ത്രീധനം ആഹ് പറഞ്ഞോ
അല്ല ഒരിത് മാറണം
ആണ് കാരണം ഇപ്പൊ അതിന് അതിനെതിരെ ഒരുപാട് നിയമ നടപടികളൊക്കെ വരുന്നുണ്ട് കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണെന്ന്
ശിക്ഷാർഹമാണെന്ന്
പക്ഷെ ഇപ്പഴും അത് നടക്കുന്നുണ്ടെന്നതാണ് സത്യം
ഉം അത് നമ്മുടെ മാതാപിതാക്കള് മത് ചിന്തിക്കണം അതിനൊപ്പം കുട്ടികളും ചിന്തിക്കണം
അതിന് സമൂഹത്തില് അവയർനെസ് കൊടുക്ക അതാണ് വേണ്ടത് ഇപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കും പഠിപ്പി പഠിക്കുന്ന സമയം മുതലേ കുട്ടികളില് അത് കൊടുക്ക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക നിങ്ങള അവിടെ കല്യാണം ഒന്നു ഇല്ലേ
ഇല്ല ഇപ്പ കല്ല്യാണോന്നും ഇല്ല ഇനി അടുത്ത മാസം ഉണ്ടെന്ന് തോന്നുന്നു
ആഹ്
അതും ഇങ്ങ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ അതില് നമുക്ക് ഗ ആഴത്തില് നമുക്ക് അതിലൊന്നും അറിയത്തില്ലേലും കൂടുതലും കടവും വേടിച്ച് ഇങ്ങനെ സ്ത്രീധനം കൊടുക്കുന്നവരായിരിക്കും
അതെ അതെ പക്ഷെ ഈ ഇത്ര ആഹ് പറഞ്ഞോ
അല്ല എന്ന്ട്ട് ബുദ്ധിമുട്ടുന്ന അവരാ ഇത് തിരിച്ചടച്ചു തീർക്കാൻ കഷ്ടപ്പെട്ട് ഇഹ് അവസാനം അതൊന്നും പറ്റാതെ വന്ന ആത്മഹത്യയിലൊക്കെ പോകുന്ന ഒത്തിരി പേരുണ്ട്.
വെറും ഒരു ആർഭാടത്തിന്റെ പുറത്തായിരിക്കും ഉള്ളതെല്ലാം വിറ്റ് ഏഹ് കല്യാണം കഴിപ്പിച്ചയക്ക്‌ന്ന് പക്ഷെ ഇപ്പൊ ഇത്രയും വലിയ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പൊ പല പെൺകുട്ടികൾ ക്കും ഇപ്പൊ അവസ്ഥ എന്ന് പറയുന്നത് പോലീസ് പരാതിപ്പെടാൻ പറ്റാത്ത അവസ്ഥകളൊന്ന്
ഉം
അത് നമ്മള് കാണുന്നില്ലേ ഓരോ വാർത്തയിലൊക്കെ ആയിട്ട്
ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒത്തിരി അധികമാണ്.
ആണ്
അത് കണ്ടിട്ട് നമ്മളും അങ്ങനെ ആവണം അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യണം എന്ന് വിചാരിക്ക്‌ ച്ച് കൊറേ ഇൻഫ്ലുവൻസ് ആവുന്ന ഒത്തിരി പേര് അങ്ങനെയുണ്ട്.
ഉണ്
ഉം
അതുപോലെ ഇപ്പം ഈ ഏഹ് തനിക്കിപ്പോ സ്ത്രീധനത്തിന്റെ പേരില് തന്റെ വീട്ട് എഹ് ഭർ ത്ത് വീട്ടില് അ പ്രശ്നങ്ങൾ അനുഭവിക്ക്മ്പോ കൊറേ പേര് പറയാൻ മടി
ആഹ് അതും അതും നമ്മുടെ ഏഹ് സ നമ്മളെങ്ങനെ ആൾക്കാരെ നമ്മടെ ഇത് ചെയ്യും എങ്ങനെ മനസ്സിലാ ക്കും അവിടെയും നമ്മടെ അഭിമാനമാണ് ആഹ് ചെലര് വിചാരിക്കുന്നത്. സ്വ ആഹ് സ്വന്തം വേദനയെക്കാളും അതായെ അത് അന്ന് ആൾക്കാർ എന്ത് വിചാരിക്കും എങ്ങനെ തുടർന്ന് ജീവിക്കും പക്ഷെ അതിനെയൊക്കെ മറികടന്ന് വരുമ്പഴാണല്ലോ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്.
നമ്മളാദ്യം ചിന്തിക്കുന്നത് നാട്ടാര് എന്ത് വിചാരിക്കുമെന്നാണ് അതാണ് ത് മെയ്നായിട്ട് ഇതിൽ നിന്നൊക്കെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തേന്റെ കാരണം.
എനിക്ക് തോന്ന് ആ ചിന്ത മാറ്റിയാൽ തന്നെ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ്.
ഉറപ്പായിട്ടും
ഇതിന് നം ആഹ് നമുക്കാ തിരിച്ചറിവുണ്ടല്ലോ
ആഹ് അതെ
അതെ ഉം പിന്നെ ശരി ഓക്കെ ആഹ്